ഹലോ ഹലോ ആ എന്ത് വർത്താനൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോല്ലേ
ആ നല്ല വർത്താനം ഉം പെരുന്നാളൊക്കെ കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു
നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു എവിടെ വീട്ടിലാണോ അൻ്റെ വീട്ടിലാണോ ആ ശരി പെരുന്നാളായിട്ട് സ്പെഷ്യല് ഇണ്ടായിരുന്നത് വീട്ടില് എന്താ ഇണ്ടാക്കിയതാണോ അതോ വാങ്ങിയതായിരുന്നോ
വാങ്ങിയതായിരുന്നു ഞാന് എല്ലാ കൊല്ലം വാങ്ങിയ വാങ്ങും പോലെ വാങ്ങി പക്ഷേ തറവാട്ടിക്കൊന്നും പോയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടില് തന്നെയാണ് കഴിച്ചത് തറവാട്ടിക്ക് പോവാതെ ഒന്നാമത് സുഖം ഉണ്ടായിരുന്നില്ല ആ രാവിലെയാവുമ്പോ എങ്ങനത്ത ഇവടാകുബം പ്രത്യേകിച്ച് ഹും പെട്ടെന്ന് അ അവിടുത്തെ പണിയിലും കൂടാനും പിന്നെ നമ്മടെ വീട്ടിലെ പണി ജോലിയും കൈച്ച് പോവാനും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ
അതെ
അപ്പൊ പിന്നെ ഞാന് അങ്ങനെ വിചാരിച്ചു ഇങ്ങള് എന്താ ഇണ്ടാക്കിയെ
ഞങ്ങള് ബീഫ് ബിരിയാണിയാണ്
രാവണ ഉ അവിടെ നല്ല സൗണ്ട് ഉണ്ടാവും കാരണം പെരുന്നാളല്ല ആ അവിടെ കട്ടാള അവിടെ ഇവിടെയൊക്കെ വരണ്ട ബ പിന്നെ അവിടെയോ ഞാന അടിച്ചു ആ മാറിനിക്കാം
അഹ് അഹ്
പിന്നെ ഈ ചമ്മൽ ന്നങ്ങട് എയ് ക്കറ്റ് തങ്ങോട്ട് നടക്കുമ്പൊ അത്ങ്ങനെ
പരക്കൊല
അപ് റെഡിയാക്കാവേ
മ്മ്
എന്താണ്‌ന്ന്ട്ട് എപ്പയേ വീട്ടക്ക് പോന്നു
ഞാനിന്നലെ രാത്രി ആയിട്ട്ണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു റോഡിലൊക്കെ ഈ പെരുന്നാൾടെ ദിവസായ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ ആആ ആ ഓക്കെ നല്ല ബ്ലോക്കാ അപ്പൊ ഞങ്ങള് പോന്നപ്പോം ആ മൂന്നും കൂടിയരു റോഡുണ്ടേയ് ഞാന് എന്റെ വീട്ട്ക്ക് പോണേന്റെവിടായിട്ടാ ആ നിൻ്റെ വീട്ട്ക്ക് വരുന്നേക്കാ വയ്യുണ്ടല്ലോ അവിടെ അവിടെ എന്റെ എന്റെ ഹസ്ബൻഡ് പറയാം വിൽക്കുന്ന ഒരു ഊറ്റാണ് അതായത് ഈ കൊറെേ ആളുകള്ണ്ട് റോഡിലിറങ്ങിട്ട് ഇല്ലാത്ത ബ്ലോക്ക് ണ്ടാക്ക്‌ണ പോലെ അയിലെ പൊയിക്കോളി ഇതിലെ പൊയിക്കോളിന്ന് പറഞ്ഞാണ്ട് ഒരു ഉച്ചങ്ങാടി ഞാൻ പറഞ്ഞു പെരുന്നാളായിട്ട് ഓൽകെന്തേലും എന്റർടൈൻമെന്റ് വേണ്ടേ
മ്മ് മ്മ് മ്മ് അതെ ഞങ്ങള് ഞങ്ങള് പോരുമ്പോള് അതെ ഞങ്ങൾ പോരുമ്പോ അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാത്ത സമയാണെ അ എന്താത് സത്യം പറഞ്ഞ ബ്ലോക്ക് ഇല്ല ആ ഒരു സമയത്താണ് ഒ ആആ ഇൻ ഒ വണ്ടി ഇങ്ങോട്ട് വരാനാണ് അവിടെ ഭയങ്കര ബ്ലോക്ക് ഞങ്ങളങ്ങ്ട് ഞങ്ങള ഞങ്ങള സൈഡില് ബ്ലോക്ക് കുറവേരുന്നു അന്നിട്ട് എന്താ പറ അതയാ ആ ഒരു മൂന്നും കൂടി എത്തിയ ജംഗ്ഷനില് എത്തുമ്പം ഏ ഞങ്ങള മുന്നിലൊരു വണ്ടി ഹ് ഒരു കാറുണ്ട് നമ്മളഹ് എന്താ പറയാഹ് അപ്പോം മൂന്നും കൂടിയ ജംഗ്ഷൻലാ ആ മൂന്നുംകൂടിയല്ല നാലുംകൂടിയ ജംഗ്ഷന അവിടുന്ന് ഓ പ്പോസിറ്റും വരുന്നുണ്ട് പിന്നെ ഇവിടുന്നുംഈ വ്ടുന്നും പിന്നെ അങ്ങനെ ആ ഒരു പ്ലസ് മ്മ് വിട് പ്ലസ്സ് പോലെയാണ് അവിടെ ആ എന്നിട്ട് ഹ ഈ മുന്ന്ത് - ത്ത ആള് ഇത് കണ്ടിരിക്കാണ് ഞങ്ങൾ ക്ക് പോണം ഇതനെ വണ്ടി എടുക്കാൻ അപ്പം ഇക്ക ചോദിച്ചു ഡ്രൈവറില്ലേ ഡ്രൈവർല്ലേച കാരണം എന്താ പറയാ എന്നിട്ട് ഈ അധികം പ്രാക്ടീസ് ചെയ്യാതെ കൊറേ ആളുകള് ഡ്രൈവിംഗ് ശരിക്ക് പഠിക്കാതെ കുറേ ആളുകളുണ്ട് എന്താ ചെയ്യേണ്ട വെച്ചല് അവരെന്ത ചെയ്യോന്ന് വെച്ചാല് അവര് ഒരു വണ്ടിയാരിക്കും ബ്ലോക്ക് ഉണ്ടാക്കുക ഇത്രയും വണ്ടി ഒരു വണ്ടിക്കും വേണ്ടിട്ട് ബ്ലോക്ക് ആക്കിയിടും എന്നിട്ട് ആഹ് എന്നിട്ട് ആഹ് ആഹ് വേസ്റ്റ് ആകും എന്നിട്ട് എന്താ പറയാ അവർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവൂല്ല കൊറേ ആളുകൾ ചീത്തോക്കെ പറയും കാരണം എന്താ വച്ചാ കാരണം അവർക്കറിയില്ല ഉം അറിയില്ലെങ്കിൽ എന്നാ പിന്നെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അവർ ചെയ്യണ്ടേ ഓ പക്ഷെ എന്നിട്ട് ഇവര് ഒരു വണ്ടി കേറ്റിയിട്ട്ണ് ആ വണ്ടി അവിടെ കയറ്റിയിട്ടത് കാരണം ഓരാ ആ റോഡിലൂടെ പറഞ്ഞ എല്ലാവർക്കും ആ ഒരു ഒരു നാലും കൂടി ഒരു ബിന്ദുവുകൂടെ എല്ലാവർക്കും കട കടന്നു പോകണമല്ലോ ആ ബിന്ദുക്ക് കടക്കാൻ കഴിയുന്നില്ല കാരണം ആ ബിന്ദു നാള് നിക വരണത് എന്നിട്ട് ഈ മുന്ന മുന്നത്ത ആൾ ഇത് കണ്ടിരിക്കയാണ് മുന്നത്തെ കുറചെക്കന്മാരെ തോന്നും അവര് അവർ വെറുത്തെ ടൈം പാസ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാല നമ്മള ഒരു സ്ഥല ക്ക് നമ്മളൊ ഒരു അങ്ങനൊരു ഡെസ്റ്റിനേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ യാത്ര അതന ഇവർക്കണ് വെറുതെ എൻജോയ്മെന്റ് കുറെ എണ്ണം കൂളീംഗ് ഗ്ലാസും വെച്ച സത്യം പറഞ്ഞ എന്ത കൂടുതലും ഹെ കുറെ കുറെ ചെക്കന്മാര് ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചേ ഏ എന്താ പറയാ ഞങ്ങൾ പിന്നെ ഇവട്ന്ന് കഴിഞ്ഞു അവിടുന്ന് ബെന്താ ഇങ്ങട്ട് കേറി വന്നു കേറി വന്ന് പിന്നിം ഒരു ഉം ഒരു മൂന്നും കൂടിയ ഒരു ജംഗ്ഷൻലെത്തി അവിടെത്തിയെപ്പോ ഒരു കാറ്കാരന് ഒരു ഇന്നോവ അയാള് അയാൾ അയാളെ വണ്ടി എ ഒ അവിട്ന്ന് ഒടിക്കുന്നതിന് പകരം നേരെ ഒടിച്ച് ആർക്കും പോകത്ത കോലത്തിൽ ഒരു ഒടിച്ച് വെച്ച്ണ് അയിലിക്ക വണ്ടിതാക്കിയാണ്ട് എന്താ ചെങ്ങായെന്ന് ചോ ചോയിച്ചു അപ്പൊ അയാൾ എന്താ പറയാ ഒരു പുളിങ്ങാ കുരു ചിറി പോലത്തെ ഒരു ചിറിം ചിർച്ച് ആ വണ്ടിയിലെന്നെ ഇരിക്കാണ് ഓ അത് അത്യാവശ്യം വല്ല്യ ത് ഇന്നോവ വണ്ടിയായിരുന്നു പക്ഷെ അപ്പൊ ആ ആളോ ആളോട് പറഞ്ഞു അവിടെ തൊട് തൊട്ടടുത്ത് തന്നെ ഒരു മു പത്ത് മീറ്ററിൻ്റെ അപ്പർത്ത് ഒരു പമ്പ്ണ്ട്‌ അപ്പൊ നേരെ പോയിട്ട് ഒന്ന് യൂട് ട്ടൺ എടുത്ത് ആ വണ്ടിയോട് വരാൻ ണ് ആ വണ്ടി മാത്രം കാരണം അത്രയും ബ്ലോക്ക് ഇണ്ട് അവിടെ അത് അത്യാവശ്യം ദേശീയപാതയാണ് അപ് അപ്പം ആ എന്താ പറയാ ന്നട്ട് ആളോട് യു ട്ടേണ് ഇട്ക്കാൻ പറഞ്ഞപ്പോ അയാൾ പറയാണ് മറ്റേ വണ്ടി ഒന്ന് മാറിത തന്നാൽ മതിയല്ലോന്ന് മറ്റേ വണ്ടിയുടെ ബാക്കിൽ ആ ഇൻക്ക് തോന്നുണു ഒരു നൂ നൂറ് വണ്ടി ബാക്കിലിണ്ട് അപ്പോ ഓരോ വണ്ടി ബാക്ക്ക്ക് ബാക്ക്ക്ക് ഇട്ത്ത് പോണ്ടേ ഇയാ ക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യം ഇയാള് മറ്റേ വണ്ടിക്കാരോട് പറയാ അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടോയി അയിൽ ഇ ക്ക ജസ്റ്റ് മാറി കൊടുത്തു കാരണം അയാ അയാക്ക് അറീല്ല അപ്പൊ ഇങ്ങട്ട് കഴിഞ്ഞ് ഞങ്ങള് പ് പോരുമ്പോ ഞങ്ങൾ പോണ ആ ആ റൈറ്റ് സൈഡിൽ വണ്ടി കൾ ഇല്ല പകരം ലെഫ്റ്റ് സൈഡിലാ ആ ഫുള്ള് വണ്ടികളും അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ മ്മ് ഒരു വണ്ടി ഈ ചെക്കന്മാര് വണ്ടികൾ വാടകക്ക് ഇട്ത്തിട്ടേ
ആ ആ വെരുന്ന്ണ്ടാവോല്ലോ
ട്ട് ഒ ഇവരൊക്കെങ്ങെനെ ഇവ എല്ലാർക്കും ധൃതിയാ ആർക് ക്കും ദി ധൃതിയില്ല ഒ ഒ ന്ന ട്ട് ഈ പ് ഞമ്മളിങ്ങനെ അരുകൂടെ ഇട്ക്ക്‌ണേന് പകരം നമ്മൾ സാധാ റോഡ് കൂടെ ഇങ്ങനെ എടുത്ത് പോരുന്നേന് പകരം ഇവരെന്തു ചെയ്യും ഈ കുറേ വണ്ടി കുട്ടികൾ സാധാ എടുത്ത് വരുന്നേക്കരും മറ്റേ വണ്ടികള് അരൂ കൂടെ കേറ്റീട്ട് ഈ വണ്ടി തിക്കിയിട്ട് ഈ വണ്ടി ഈ നമ്മളെ മറ്റേ വണ്ടി പോകേണ്ട സൈഡ്ക്ക് വരും ആ ഒരു ആ ഇതേപോലെ ചെക്കന്മാര് വണ്ടി എടുത്തിട്ടുണ്ട് ഒരു വണ്ടീന്റെ ബാക്കിൽ കുത്തി
അതാ അല്ലെങ്കിലും ഈ പെരുന്നാളിന്റെ ടൈമിലൊക്കെ ആക്സിഡന്റ് കൂടുതലായിരിക്കും
ആ എന്നിട്ട് പിന്നെ എന്താല്ലേ വണ്ടിക്ക് സ്ക്രാച്ച് വന്നാൽ തന്നെ അത്യാവശ്യം നല്ല വണ്ടികളല്ലേ അപ്പം സ്ക്രാച്ച് വന്നാൽ തന്നെ എ അതിൽ ആള് നല്ലോണ്ണം ഗ്ലാസ് താത്തി നല്ലോണ്ണം ചീത്ത പറയണുണ്ട് പക്ഷെ അത് ചെറിയ മക്കളാന്നാ തോന്നുന്നെ കൂളിങ് ക്ലാസ് വെച്ച് ഇങ്ങനെ പിക്കണ കാണുമ്പം തന്നെ നമുക്കറിയാം ചെറിയ മക്കളാ എന്നിട്ട് അയില് ഫ്രണ്ടിലിരിക്കണ ഡ്രൈവിങ് ഡ്രൈവർ അല്ലാത്ത ആൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് അന്നിട്ട് മേയ് തലയില് കൈ വെച്ച് ചിക്കണ് കാരണം ചെക്കന്മാരാണ് കാരണം ഓര്ക്ക് നഷ്ടം നികത്താൻ കഴിയൂല്ലല്ലോ ബസ്സൊക്കെ നമ്മുടെ റോങ് സൈഡിലാണ് ഇനിയെന്താ എന്താ പറയാ ഞമ്മുക്ക്
മനസ്സിലായി ആ പക്ഷെ അതാണ് ഒന്നാമത് ട്രാഫിക് ഉണ്ടാവാൻ കാരണം തന്നെ അതാണ് കാരണം രണ്ടും രണ്ട് സൈഡിലൂടെ പോകേണ്ടത്
ആഹ് പക്ഷെ അയിന് അയിന് ബസിനെ പറഞ്ഞിട്ട് കാര്യല്ല ബസ് ബസ് എനിക്ക് തോന്നുന്നത് ഈ ബസ് കറക്റ്റ് സൈഡിലായിരിക്കും പക്ഷെ ചില വണ്ടികൾ എന്ത് ചെയ്യുമോ ആ അരുവ് കൂടെ ഇല്ലാത്ത വഴിയെടുത്ത് തിക്കും അപ്പോൾ ഈ ബസ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് നിന്ന് കൊടുക്കും അപ്പോക്കും അവര് നിന്ന് നിന്ന് അങ്ങനെ നിന്ന് നിക്കുമ്പോക്ക് അവര് ഇവരുടെ റോങ്ങ് സൈഡിലേ
വരും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ബസ്സുകാരാണ് ചീത്തവർ ഒക്കെ കിട്ടുള്ളു
ഉം അപ്പൊ ഇക്ക വല്ല ജസ്റ്റ് ഒര് ഞങ്ങൾക്കുള്ള സ്ഥലം നല്ല ഇതാക്കി പോയി കാരണംന്ന് വെച്ച് എന്ന് വെച്ചാല് ബസ്സ്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല ബസ്സിന് നമ്മള് ചെറിയ വണ്ടി പോലല്ലോ തിരിക്കാനും അതിനൊന്നും കഴിയൂലല്ലോ ഉം ആ അപ്പോൾ പിന്നെ പക്ഷേ ഞാൻ പറയാം ഈ ബ്ലോക്കൊക്കെ കൂടുതലും ഇങ്ങനെ ആളുകൾ ഉണ്ടാക്ക് കണ്താണ്
അതാണ് ഞാൻ പറഞ്ഞേ ഇന്നലെ അപ്പം കുറേ ചെക്കമ്മാര് നിന്ന് അങ്ങട്ട് പോയിക്കോളി ഇങ്ങട്ട് പോയി ഓർക്ക് പെരുന്നാക്ക് ഒന്ന് മെയിൻ ആവാൻ കിട്ടണ
ആ അതെ അതെ ഉം പക്ഷെ നല്ല ആളുകളും ഉണ്ട് ആ ഇവര് കാരണം ചിലപ്പോ ഇവർ ഇവർക്ക് ചില ആളുകൾക്ക് ഇത് എങ്ങനെ ഇത് കവേർട്ട് അറിയില്ല
അതെന്ന
അങ്ങനത്തെ ആളുകളുണ്ട് അവരിങ്ങട്ട് പറഞ്ഞ പോലെ അത്രയും ജനം ഒന്നോ രണ്ടോ ആൾക്കാരാണെങ്കിൽ ഇപ്പ നമ്മടെ ട്രാഫിക് പോലീസ് പോലെ ഓക്കെയാണ് ഇതൊരു ജനക്കൂട്ടം ഉണ്ടാവും നടുവില് പിന്നെ വണ്ടി പോകാൻ സ്ഥലമുണ്ടാവില്ല പിന്നെ അത് തന്നെ ഇങ്ങ തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ കുറേ നേരം വണ്ടി ഓൺ ആക്കിയിട്ട് എത്രോ വണ്ടികള് ഹീറ്റായി
ആ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്
ഉം കൊറച്ച് പ്രശ്നങ്ങള് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉം
അത് ശരി പിന്നെന്താ ഇന്ന് എല്ലാരും വിരാണോ വീട്ടില്
ആ മറ്റേ മ് മ് എന്താ പറിയാ മറ്റേ എന്ത് ചോയിച്ചേ
വീട്ടിലെല്ലാരും വിരുന്നാണോന്ന് ചോയിക്ക
എല്ലാരും വരുന്ന അതിന്റെ ഇടയില് ഓരോ കാര്യങ്ങള് അതും ചോയിക്കുന്ന്ണ്ടേ ഞാനും ആഹ് സിസ് സിസ്റ്റർ ഒരു സിസ്റ്ററ്ണ്ട് രണ്ടാൾ മൂന്നാൾടെ മക്കള്ണ്ട് അപ്പൊ ഞാന് നീ വിളി ഇജ്ജപ്പ ഇങ്ങോട് പോന്ന് സെ ത്യം പർഞ്ഞ ഇതിന്റെടേ കോള് ചെയ്യാന്ന് പ താണ് ഇത് ഭയങ്കരെ എൻക്ക് എന്താ പറയാ ബുദ്ധിമുട് ന്റെ മാത്രല്ല അവര് ഭയങ്കര ഒരു ചീത്ത പർഞ്ഞോണ്ടിരിക്കേ
അ അഹ് ശരി പാവം എന്തിനാ മോളെ ചീത്ത പറയുന്നേ
ബാപ്പ വരുന്നുണ്ട് ബാപ്പു രാവിലെ പോയതാണ് ബാപ്പു വന്നാൽ പിന്നെ ഒന്നാമത് ആഹ് ഉപ്പയാണ് ആ അതേലോ അങ്ങനെ അ മോനെ ടോ റ്റെ കാണിക്കാന് പോയിട്ടുണ്ടേ ആ സിസ്റ്റേഴ്സിന്റെ മക്കള് അവര് ഞാനും പോരാ പറഞ്ഞിരുന്ന അപ്പം പിന്നെ തഓക് താങ്ങി പിടിച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ പർഞ്ഞിട്ട് ഇമ്മ സമ്മയ്ച്ചീല പോണ്ടാന്ന് പിന്നെ താത്ത പോവാന്ന് പർഞ്ഞീന്നു അപ്പൊ താത്ത പോയീലാ ഇൻക്കാണെങ്കി പേ എടെയാണ് പിന്നെ ആ വണ്ടിക്ക് ഇങ്ങനെ പ്രശ്ന നല്ലോണ്ടേ
ആഹ് ആ അതെല്ല അവിടെ അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടോ ആഹ് അവിടെ അടുത്തിട്ടത ആ ഹോസ്പിറ്റൽ ആ ആഹ് അയ്ശരി ഉം കണ്ണ് സൂക്കേടാണോ
പ്പ കണ് സുക്കട്
ഇല്ലല്ല അവിടെന്നും അങ്ങനത്തത് പറണേ കേട്ടിട്ടില്ല ഇപ്പ സ്കൂൾ തുറക്കുമ്പോഴൊക്കെല്ലേ ആ ശരിട്ടൊ ഞാൻ വിളിക്കാം
വെച്ചോളു